ഹലോ
ആഹ് ആഹ് ആ പറഞ്ഞോളു പറഞ്ഞോളു സുഖല്ലേ
ആഹ് സുഖന്നെ
സൗണ്ട് കുറവാണോന്നൊരു സംശയം. ചെറുകി ചെറുതായിട്ട് കേൾക്കുന്നു റേഞ്ചിലായിറ്റാണോ ഉം ഉ ആ ചെറുതായിട്ടാണ് എപ്പളും ഇള്ള പോലെ ത്ര സൗണ്ടില്ല വേറെ ഡ്യൂട്ടിക്കെല്ലാം പോയില്ലേ നേരത്തെ എത്തിയോ ഇന്ന്
ആഹ് ഇല്ല ഞാനിപ്പോ എത്തിയതേലു
എന്തോ
ആഹ് ഞാനിപ്പ
ക്ലിയർ കുറവാ ഒന്നും കേൾക്കുന്നില്ല
ക്ക്ന്നുണ്ടോ
ചെറുതായിട്ട്
അതെന്താപ്പാ ഒന്നും പറ്റിയില്ല ആഹ് ഇവിട നല്ല പോലെ കേക്കുന്നുണ്ട്
എടുത്ത് പിടിച്ചിട്ടിങ്ങനെ
ഉം ഉ അയിന്റെ ഇത് കൂട്ടിയൊക്കറോ ഓളിയ് കൂട്ടിയൊക്കറോ
നോക്കട്ടെ പറഞ്ഞേ
ആ അപ്പ ശരിയായാ
കുറച്ച് ആഹ് വേറെ ഇന്ന് വീട്ടിൽ തന്നെ ഇണ്ടായിനോ
അല്ലപ്പാ ഞാൻ ജോലിക്ക് പോയിട്ട് ഇപ്പ വന്നതേ ഇല്ലൂ എത്തിയതേല്ലൂ. ഞാൻ അയിൻ്റെ എടേൽ മീൻ വാങ്ങാനൊക്കെ പോയി പക്ഷേ മീനൊക്കെ ഭയങ്കര വെല മുന്നൂറ് രൂപയാണ് കട്ട്ല മീന് ഇല്ലേ
അതിന് ആ ആ ചോന്നത് അതിന് ഒരു സെൽത്ത് പോയപ്പം മുന്നൂറ്റി നാ പ്പത്. ഒരു സെൽത്ത് പോയപ്പം നാന്നൂർ
അത് ശരി ഇപ്പന്തായാലും വേണ ദിവസം
കുഞ്ഞികൊടുക്കാൻ വേണ്ടിട്ടെ
അതെ ഓ അവനിഷ്‌ടാണല്ലേ എന്തായാലും വേണോ വേണേര്ക്കും
ഞാ ഇന്നിട്ട് അങ്ങനെ നോക്കിയതാന്ന് അപ്പക് നല്ല വെല
കൊറേ ദൂരം പോണോ അല്ലെ വരുമ്പംതന്നെ വാങ്ങാൻ പറ്റൂല.
ആ അങ്ങന്നെ അങ്ങന്നെ പോയത് വരുമ്പം ആ
പിന്നെ വന്നാലും പണിയെല്ലാം ഒരുങ്ങിട്ടുണ്ടാവോ അമ്മല്ലും ല്ലേ അന്റെ വീട്ടില്
ആഹ് ഇണ്ട് പക്ഷേ രാത്രിക് അല്ലാതെന്നെ ആകണം രാവിലെ ആക്കിയത് കുഞ്ഞിക്ക് കൊടുക്കലോ മം അപ്പം അ മം രാത്രി എന്തെങ്കിലും ആക്കണം കഴി
അവന് എത്ര വയസായത് നാലാ
ഇല്ലപ്പാ നാലായിറ്റില്ല രണ്ടര രണ്ടര രണ്ടര
ആ ആ അത് ശരി അ..
നിങ്ങക്കോ അട..
നമ്മക്ക് ദിവസന്നും മീന് വേൻ.. ഡാ മീനിണ്ടായാൽ ആകെ ഒരു കച്ചറിയാണ് ഖേ ഹേ എന്തേതെ ച്ചാലേ മം വേജെല്ലാം നാം ഒരിതന്നെ പച്ചക്കറില്ലാം അയിന്റെതായരു രീതില് ട്ടോ മീനാണെങ്കിലും എ ഹ് കുട്ടേക്കും ഇങ്ങനെവേണന്നൊന്നുല്ല മോൾക്കെല്ലാം പൊരിച്ചാലെല്ലാം വേണ്ടു മോന് തീ.. രേം വേണ്ട അവന് ഇറച്ചി ചിക്കനെല്ല വേണ്ടത് അവന് അത് പൊരിച്.. എല്ലാം വേണ്ടേ
ഇവനും ഞാനും എടക് എറച്ചി വാങ്ങിക്കും. ആ മം ഇത് കോഴി മാ.. ത്രം നല്ലാതെ ആ പിന്നാ ഹ്. ആ മം ഇന്നലാ മിനിഞ്ഞാന്ന് നത്തല് കിട്ടീട്ടിണ്ടായിനി.
മം ഇപ്പേല്ലാരും പറയുന്നുണ്ടായിരുന്നിന് അയിന്റരു സമയാന്നു തോന്നുന്നു നത്തലിന്റെ. ഇവര്ക് പിന്നെ മോനെന്ന് ആ
തോണിക്കാര് ഇപ്പം പോയിറ്റ് കിട്ടുന്ന മീനെല്ലേ..
നിങ്ങക്കവരെ അടുത്ത് ഗ്ങ്ങേ.. പോയതെല്ലാള്ളസ്ഥലാ
കടലുംപുഴയെല്ലും ഉണ്ട്
ആ ഹ് അത്.
നിങ്ങളാടെയോ
നമ നല്ല തിനാണെങ്കി എല്ലാര്ക്കുണ്ടാവും ഇതെല്ലേതും കണക്കാന്നഅന് ആകീറ്റ് പൊരിയും കറിയെല്ലാകീറ്റ് ഇങ്ങനെ മെനക്കറ്റല്ലാണ്ട് പിന്നാ മോന് വേറെന്നെ ചിക്കനോ അല്ലെങ്കി മുട്ടയോ അങ്ങനെ ഏ ഉം അങ്ങനെ കൊറച്ചി... പ്രശ്നന്ന് ഇതേരെ ആക്കി കഴിഞ്ഞലെ അവര് വേര്ന്നെ
ഞാപിന്നെ മീന് പൊരിക്കൂല ഞാൻ കറിയെന്നെ അതികം വെക്കല്
ആരോഗ്യം നോകാം വേണ്ടീറ്റ പൊരിക്കാത്തത് എണ്ണയിൽ പൊരിച്ചത് കൊടുക്കണ്ടച്ചിട്ട്
അതെ കുഞ്ഞികാണെങ്കിലും അങ്ങന്നെ കൊടുക്കല്
അങ്ങനെന്നെ നോക്കീട്ട് കാര്യല്യ നമ്മളെ വീട്ടില്.. ഈ എണ്ണയ എല്ലാം കൊറേ പ്രാവശ്യം ഉപയോഗിക്കേണ്ടന്നേ അപ്പൊ എണ്ണൽ പൊരിച്ചത് അത്യാവശ്യം കൊടുക്കുന്നതിനൊന്നും കൊയപ്പൊന്നുല്ല ആദ്യേ കുഞ്ഞളെ ഇങ്ങനെ ഭയങ്കരൊരിതാക്കി വളർത്തിയാല് ഇപ്പൊ ചില ഇപ്പൊ അധിക ആൾക്കാരും പറയുന്നേക്കാ ബിസ്ക്കറ്റ് കൊടുക്കൂല കുഞ്ഞക്ക് ചെറുപ്പത്തില് അതെല്ലാരു ശീല ആക്കിട്ട് മാറ്റികൊണ്ടിരുമ്പോ അവ അവര്ക്ക് വീട്ട്ന്ന് കൊട്ത്തിട്ട് ഇല്ലെങ്കിൽ വേറെ കാണുമ്പോയെക്കും ഭയങ്കര ആഹാർത്തിയോടെ കഴിക്കലത്
ആ അത് മാത്രേ അത് മാത്രം ആ അതെ അതെ അത് ശരിയാണ് പക്ഷെ അത് മാത്ര ത്ര അല്ല ഈ ബിസ്ക്കറ്റിന്റെ പിന്നിൽ ഇള്ളത് പ്രശ്നം എന്താന്ന് വെച്ചിഞ്ഞാലേ അത് ആ ഹൈപ്പർ ആക്ടിവിറ്റി കൂട്ടുംന്ന് ഇള്ളൊരു
അത് അത് ചോക്ലേറ്റിലെ ബിസ്ക്കറ്റ് ആണത് നമ്മൾ
ചോക്ലേറ്റും അതെ അതായത് മധുരും അതെ പിന്നെ ഈ മൈദ ആ മൈദ മൈദ സാധനങ്ങൾ ഇണ്ടല്ലോ അതേതായാലും കുഞ്ഞുങ്ങൾക്ക് ദഹന പ്രശ്നം ഇണ്ടാകുമ്പോ ഈ ദഹനവും നമ്മുടെ തലച്ചോറിൻ്റെ വളർച്ചയൊക്കെ നല്ല ബന്ധവുണ്ട് ഏ അപ്പോ ഉം ഇത് ഇങ്ങനെ ചെറിയ പ്രായത്തിൽ അതായത് ഒരു നാല് വയ സ് അഞ്ച് വയസ്സിനുള്ളിൽ അധികാവാതെ ഇര്ന്നാ മതി അതിന് ശേ
അപ്പ തീരെ കൊട്ക്കൂലാ ബിസ്കറ്റും കാര്യങ്ങളൊന്നും
ഇല്ല ഇല്ല അങ്ങനെ കൊട്ക്കലേ ഇല്ല
പഞ്ച ഇത് പഞ്ചസാര ഇടുവേ ചെയില്ല ഒന്നിനും
ഇല്ല പഞ്ചസാര അല്ലാതെയും ഞാൻ ഒഴ് ഒഴിവാക്കലെന്നെ
ചായ കൊടുക്കൂലാ ഇപ്പ ബൂസ്റ്റ് കോ ഹോർലിക്സ് ഒന്നും ഇല്ല പിന്നെ വെറും തെളപ്പിച്ച വെള്ളോ
തെളപ്പിച്ച വെള്ളന്ന് പർണാ ചൂടുവെള്ളം തന്നെയാണ് കൊട്ക്കാ ഇപ്പ തൊളസി ഇട്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ങ്കിലും ജീരകം ഇട്ട്ട്ടോ അതായിരിക്കും വെള്ളായിട്ട് കൊട്ക്കൽ പിന്നെ ചായയൊന്നും ശീലിപ്പിച്ചിട്ടേ ഇല്ല ആ വെള്ളം കുടിക്കും ഉം പിന്നെ ഡെയിലി ഒരു ദിവസം ഒരു രണ്ട് പഴങ്ങൾ ആ
ആ ഇപ്പ അതീകും ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൊറേയിട്ത്ത് കേട്ടു ദേ നമ്മൾ ക്ക് ആ സമയത്തൊന്നും എന്റെ കുട്ടെൾ ചെറുപ്പത്തിൽ ഒന്നും അങ്ങനെ അധികം അറിയില്ല ഏ ഭയങ്കര ഒരു ആരോഗ്യ പരമായിട്ട് ഇല്ലൊര് ഇതൊന്നായിട്ട് ഇല്ലെ എല്ലരും അപ്പൊ നമ്മൾ മ മധുരുള്ള എല്ലാത്തിനും ഉപയോഗിക്കും ഞ എന്നെരം നമ്മൾ എന്നാ വിചാരിക്കുന്ന് അറിയോ ഇവര്ക്ക് എങ്ങനെ മധുരം കൊട്ത്ത് ശീല ഇത് എങ്ങനെ ആയാലും കുടിക്കോ ഇവര് ആ പക്ഷെ കുഞ്ഞളാവുമ്പോ അത് ശീലിച്ചതെ അല്ലെ നടക്കു അപ്പ അവർക്ക് ക്ക് മധുരം കൊടുത്തിട്ടില്ലെങ്കിൽ അവരത് ശീലിക്കെണ്ടി വെരുന്നു
മ്മൾ ആദ്യം ഇപ്പം മോന് യില്ല മധുരം ഇല്ലാണ്ടാവൂലാ ആ
ഉം അതെ അതെ ആ ശീലം വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇല്ലേ പിന്നെ അത് അത് കിട്ടിയില്ലെങ്കി ഭയങ്കര ബുദ്ധിമുട്ടാവും
ഇപ്പൾത്തെ അമ്മമാരെല്ലാം ഭയങ്കര
ചായ കുടിച്ച് കുടിച്ച് ശീലിച്ചിട്ടെ ഒര് സമയത്ത് ചായ കിട്ടിലെങ്കിൽ ഭയങ്കര തലവേദന പ്രശ്ന ക്കെ പറയുന്നിലെ
അങ്ങനെയെല്ലാം ഇണ്ട് വല്ലിയവര്ക്കെന്നെ ഇണ്ട് അങ്ങനെ നമ്മൾക്കെന്നെ അങ്ങനെ ഇണ്ട് ഒരു ടൈമിൻ അയ് കിട്ടി
അതെ അതെ പിന്നെ അതുമാത്ര അല്ല തലച്ചോറ് വളരുന്ന ഒരു സമയം മയാണ് ആദ്യത്തെ ഒരു നാലഞ്ച് കൊല്ലംന്ന് പറയുന്നത്. നാലഞ്ച് വയസ് വരെ അപ്പ ആ സമയ ത്ത് നമ്മളെന്താണോ ആക്കിയെടുക്കുന്നെ അത് നമ്മളെ ജീവിതകാലം മൊത്തം അതിനെ ബാധിക്കും അപ്പൊ അതുകൊണ്ടാണ് ആദ്യത്തെ ഇത്ര വയസ് വരെ അത് പാടില്ലാന്ന് പറയ്ന്നെ അത് കഴിഞ്ഞിട്ട് അയിക്കോട്ടെ നമ്മൾ ആദ്യത്തെ ഒരു നാലഞ്ച് കൊല്ലത്തിനുള്ളിൽ തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം തലച്ചോറ് വളരും ഉം
ക്കൊ. ദോശ എല്ലൊം കഴി
ആഹ് എല്ലാം കഴിക്കും ഓന് എല്ലാം കഴിക്കും അങ്ങനെ ഓൻ കഴിക്കാതെ ഒന്നുല്ല എല്ലാം കഴിക്കും പിന്നെ ദെവസം മുട്ട ഒന്ന് ഒന്ന് കൊടുക്കും പിന്നെ ആ എന്താ പച്ചക്കറി എന്തായാലും ഉണ്ടാവും അല്ലെങ്കില് മീനോ ചിക്കനോ കോയോ അങ്ങനെ മുട്ട അങ്ങനെ എന്തേണ്ടാവും
അതെ അതെ അതെ
ഉം ആട വീട്ടിലോ
ഇവടെ പോയി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവര് ഭക്ഷണം കഴിക്കലെല്ലാം പൊതുവെ വിഭവങ്ങളൊക്കെ അധികും ഇവന് പ്രായതല്ലേ. പതിനേഴ് വയസ് പൊറോട്ടെല്ലാം പൊർത്ത്ന്ന് വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് ഇട എടക്കല്ലാം സന്ധ്യക്കേ പറിം പുറത്തുന്ന് അൽഫാമോ അതുംഇതെല്ലാം വാങ്ങിത വല്ലപ്പൊഴും അവര് പോവത് ആഹ് അതിപ്പോ അവര് വാങ്ങിയതന്നെ ഭയങ്കരായിട്ട് കഴിക്കൊന്നും ചെയ്ല കൊർച്ച് ആ ഒരി ഇഷ്ടത്തിന് കൊറച്ച് കഴിക്കുന്നേള്ളൂ ആൽഫമ് എല്ലാം വാങ്ങിയാലും പാട് ന്നൊരു കഴിക്കുന്ന ശീല ഇല്ല എല്ലാം കുറച്ച് കുറച്ച് കുറച്ച് കേക്കാറ്ണ്ട് പിന്നെ എന്തായാലും കോഫി ചായ അതെല്ലാം എന്തായാലും നിർബന്ധ. ഇപ്പൊ എല്ലാരും അതും ഒഴിവാക്കിക്കൊണ്ടിരിക്കയാണ് എന്റെ ഫ്രണ്ടിന്റെല്ലാം വീട്ടില് അവര്ക്കൊന്നും അവര് മോനെല്ലാം അങ്ങനെ തന്നെ ചായ ഒന്നും വേണ്ട ണ്ടാ. വൈകുന്നേരം വന്നാല് തളപ്പിച്ച വെള്ളം നല്ല ശീലാണ് പക്ഷെ ഞാൻ വിചാരിക്കും ഹാ. ഹെൽത്തിന് ഇ മോശന്നെണ്. എന്തായാലും ആകെയുള്ളരു ലൈഫ് ഇതെല്ലും ഇല്ലാണ്ട് എങ്ങനെ ജീവിക്കല് കൊറച്ചെങ്കിലും ഇടക്കിടക്ക് ഇപ്പൊ ചായ ഒഴിവാക്കാനേ പറ്റില്ലല്ലോ ചെറിയൊരു ചെറിയൊരു പാത്രത്തില്
ആ എല്ലാം മിതമായ രീതിൽ നമ്മള് ഏമ് വേണം എല്ലാം ഒന്ന് അറിയണം. എല്ലാത്തിന്റെ ഒരു സുഖം. രുചിയും എല്ലാം അറിയണം
പിന്നന്ന് വെച്ചാല് ഉം ഇപ്പൊ വല് ഇല്ല അദീകം ശ്രദ്ധിക്കുന്നവർക്കെല്ലാന്ന് ഇപ്പം വല്യ വല്യ രോഗങ്ങൾ ഒക്കെ വരുന്നത്. എത്ര ഹെൽത്തിന് ന ല്ല കോൺഷ്യസായവർക്കെല്ലാ ആന്ന് വല്യ വല്യ അസുഖങ്ങളെല്ലാം വരുന്നത് തീരേ നോക്കാത്തവര് ക് ഒരു പ്രശ്നംല്ല അതിൽ എങ്ങനെ എന്തെങ്കിലും ഒരു ഇതിലൂടെ വരുന്ന എങ്ങനെ മനസ്സിലാവുന്നന്നെ ഇല്ല ചെലർ
ഉം അതീ രോഗപ്രതിരോധ ശേഷിയെല്ലാം ശര്ക്ക് പർഞ്ഞാ ഈ മണ്ണിലും കല്ലും മുള്ളെല്ലാം കളിച്ചാലൊക്കെ ചെറിയ ചെറിയ ഈ അണുക്കളെ നമ്മള ശരീരം പ്രതിരോധിക്കോല്ലോ അങ്ങനെ അങ്ങനെ കുഞ്ഞിലെ
നമ്മള് നമ്മളെ ജനറേഷൻ അങ്ങനെല്ല. നമ്മളല്ലാം എല്ലാം കഴി ച്ച് വളർന്നവരാണ് നല്ല പ്രതിരോധ ശക്തി എല്ലാം ഇള്ളവരാണ് പണ്ടില്ലവ ഇപ്പോൾത്തവരാണ് പിന്നെ കളിക്കുന്നുല്ല എക്സസൈസ് വല്ല ഈ മൊബൈലിൽന്നല്ലേ കുത്തിയിരിക്കുന്നത് എന്റെ മോനൊന്നും കളിക്കാനേ പോവല്ല വെറും വീട്ടിൽ തന്നെയാണ് അവർ തെല്ലാം ആന്ന് ഈ പ്രശ്നങ്ങളെല്ലാം വര്ന്നത്. പിന്നെ ഹേ നമ്മള് പാരമ്പര്യ ഹെറിറ്ററി ആയിട്ട് അങ്ങനെ ഒന്നില്ലങ്കിൽ കോർച്ചതും പിന്നെ അതികം അസുഗോന്നും വേറത്ത തരത്തില ഉണ്ടാവും അതെല്ലാം ഇന്നെ ഉ
വ്യായാമുള്ള കളികൾ വേണം ശരീരം അനങ്ങണം എന്നാൽ മാത്രമേ പണ്ടി- ചെളിയിലും കണ്ടത്തിലും വെള്ളത്തിലും അല്ലല്ല കളിക്കുന്നത് അപ്പോൊ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള- ഒരു പ്രതിരോധ ശേഷി കിട്ടും.
ഇപ്പൊ ആ നമ്മൾക്ക് ഈ വലുതാവുമ്പോ നമുക്ക് എ ഇപ്പൊ ചെളിയും എല്ലാം കാണ്പോ ഭയങ്കര ഞട്ടവും കാര്യങ്ങളെല്ലാം പിള്ളര് കളിക്കുമ്പോന്ന് തന്നെ പറയും കളിക്കല്ല വാ വാ കഴുുകി കഴുകന്ന് പറയും എല്ലാം മാറി ഇപ്പൊ എനക്ക് കണ്ടു വിടാ മോനല്ലാം എങ്ങനെ അവങ്ങനെ കളിക്കാ പോയില്ല പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് കളിച്ചാലും ബുദ്ധിമുട്ടാന്ന എല്ലാ അസുഖവും വരുന്നില്ല ഇപ്പൊ ഒരു കുളത്തിൽ കുളിച്ചാൽ തന്നെ ഇപ്പളത്തെ പുതിയ ജ്വരം ഇല്ലേ അമീ- ആ പണ്ടല്ല എത്ര കുളത്തിലെല്ലാം കളിച്ചതാ നമ്മള് ആ സമയത്ത് അങ്ങനത്തെ എന്തെങ്കും ഇണ്ടായിട്ടുണ്ടോ ഉം കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് എല്ലാം മാറ്റം വരുന്നുണ്ട് പിന്നെ നമ്മള് എല്ലാ കാര്യത്ത- തന്നെ ഇപ്പ പല്ലിന്റെ എല്ലാത്തിന്റെ ന്നെ ചെറിയ ഏജിൽ തന്നെ റോഡ് കനാൽ ചെയ്യേണ്ട അവസ്ഥയിയില നമ്മൾക്കല്ലോ ഈ ടൈമിലായിട്ടും കൂടി അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാത്ത ആൾക്കാന്റെ തീര് ഒരു പല്ലിന് പോലും
ങ്ങനെ ആകും പല്ല് വേഗം പോ പിന്നെല്ലേ ഞാന് വിളിക്കാ നിങ്ങളാ
ഓക്കെ ഓക്കെ ശരി ആ ഓക്കെ ഉം ഉം